ആ ആ ഹരയാ ആഹ് അപ്പൊ കേക്കണ്ട്
എന്താ പരിപാടി
പരിപാടി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ നിക്കണ് മക്കളൊക്കക്കെ സ്കൂളുണ്ടല്ലോ ഭക്ഷണം ചക്കക്കുരു മുരിങ്ങ മുരിങ്ങയിലയിട്ടിട്ടൊരു കറിയുണ്ടല്ലോ
ആഹ് താളിച്ചത്
അല്ല തേങ്ങ അരച്ചി മറ്റൊരു കറിവെക്കൂലേ ചക്കക്കുരും മുരിങ്ങയിട്ടിട്ട് ആഹ് പിന്നെ മീൻ പൊരിച്ചത് പപ്പടം കണമീന് പിന്നെ മ മത്തി കണ നിങ്ങള നാട്ടില് അയിന് എന്താ പറയാ കണ കണ
ആ അത് പൊഴമീനാ ആ
പുഴമീനല്ല
തളേനല്ലേ
ഏയ്
തളയനാണോ
അല്ലല്ല കാണ പറഞ്ഞിട്ട് കുറച്ച് വല്യാ ഐലൻഡ് ഐലനക്ക കൊറച്ച് വലുപ്പമുള്ള ടൈപ്പ് തൊലി കളഞ്ഞിട്ട് ആഹ് കട്ടി കട്ടി കട്ടി ആ ഓര് കട്ട് ചെയ്ത് തരും
അത് നല്ല പാടാണ് കട്ടെയ്യാന് ഞാൻ കൊറേ നോ വൈക്കല്ലേരുന്നേ?
കട്ടെയ്ത് തരും.
ഇവടെ കട്ടെയ്ത് തര്ല എവടെ ഇമ്മേ കട്ടെയ് ക്ക് വെയ്ക്കാത്താരണം ഇമ്മേ മുർച്ചെന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മീനൊന്ന് മുർച്ച്ണെങ്കില്. ഇവടൊന്നും മീൻ കിട്ടീല. ഇന്നലെ ഇന്നൊന്നും മീൻ കിട്ടീല. മീനില്യാ വെർണില്ല്യാൾക്കാര് ഇന്നുച്ചകക്ക് ആഹ് ന്താണീ മറ്റേ ഉച്ചിക്കാണ്ട് കറി ണ്ടായി ചി ക്കൊന്ന് വരട്ടി പിന്നേ അ ഇഷ് കേറ്റട്ടാ ഒരാഴ്ച കെഴിഞ്ന് ഇവിടേ ആള് ഇവിടേ വേഗം സ്കെയ്യോ? എത്ര ജി പിന്നേ മറ്റേ മോരില്ലേ മോർ തേങ്ങരച്ച്ങ്ങാണ്ട് കറി വെച്ച് പിന്നേ ചിക്ക ഉപ്പേരി പച്ചവായക്ക ഉപ്പേരി ഇണ്ടാ
ആഹ് ആഹ്. ഉം പിന്നെന്ന് ഇൻക് പുറത്ത് പോവാന് ണ്ടെയിരുന്നു അപ്പോ പിന്നെ അങ്ങന ഇപ്പേരിയൊന്നും വക്കാ നിന്നീല. പിന്നന്ത്‌ ഇൻക്ക് എന്താണ് ഒരു ഇന്റർവ്യൂ ഇണ്ടായിര്ന്നു
ഉ ഉം.
ആഹ് അതിന് പോയി
ആ ഇന്നിവിടെ ഫുള്ള് മഴയാരുന്നു
നല്ല മഴ തന്നെ ആയിനു നല്ല മഴ
അടുത്ത വെള്ളപ്പൊക്കം ഇണ്ടാവാതിരുന്നാ മതിയാരുന്നു പേടിയാണ് കരണം മഴ ഇല്ല ഇവിടെ കൊളം ഉണ്ട് തോ ന്ന പാടം ഉണ്ട് തോടുണ്ട് അങ്ങനെ ഒരു വട്ടം എത്തിയാൽ മഴ സ്റ്റാ ർട്ട് തുടങ്ങിയിട്ടേയുള്ളൂ അപ്പോത്തിന് പിന്നിവിടത്തൊക്കെ കിണറും തോ കൊളം തോടും നറഞ്ഞീക്കണ് അപ്പൊ ഇനി ആ കുറച്ചും കൂടി നടുവേക്കെത്തുമ്പോ പറയുവേം വേണ്ട
ആ ആ ആ ആ നിങ്ങള് അവിടെ സ്കൂളിന് അവധി ഉണ്ടോ ഇശോ മിണ്ടല്ലേ ആഹ്
ഇന്നലെ കാ കാസർകോഡോ കണ്ണൂ രുക്ക് അവധിണ്ടായി
ആക്കെ ഇന്നത്തൊക്കെ മഴ അപേക്ഷിച്ച് നാളെക്- സ്കൂളിനരവധി കൊടുക്കേണ്ടതാണ് ശരിക്കിനും
പക്ഷെ ന്താന്ന് ഒരു ജില്ലയിലാൽ പല ഭാഗത്തും പല സമഎത്തിലല്ലേ ഏമ് എന്താ മഴ പെയഞ്ഞ അപ്പൊ അതന്ന ചെിലപ്പം നാൾ ഉണ്ടാവതിലേ കാരം സ്കൂളും മദ്രസും ഒന്നും ഉണ്ടാവില്ലേ കാര വണെങ്കില് സ്കൂൾ ആകെ തൊറന്നിട്ട് ആകെ ഒരാഴ്ച കൂടിയ ച്ചില്ല എടാ അയച്ച ആയിട്ടോള്ളൂ
ഉം ഉം ഉം
അപ്പൊ പിന്നെ ഇറ ഉം പൂട്ടിക്കാം എന്തോ പറയണുണ്ട് കുട്ടി പറയിണ്ട് മഴ ഇണ്ട് ഇപ്പൊ ഇന്നിനി സ്കൂൾ ഇല്ലേന്ന് അറിയാൻ പാടില്ല എന്താ ഇപ്പൊ പറയ്യാ മഴ അങ്ങട്ട് തീർന്നാലേ നമ്മക്കെന്നെന്നേലും ബുദ്ധിമുട്ടുണ്ടാവുക കറണ്ട് പോയി കഴിഞ്ഞാൽ നാല് ദിവസം കറണ്ട് വരവൂല അപ്പൊ എന്താ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഇവിടെ എന്താ ചെടികളും വളർച്ച തീരുമ്പോ വെള്ളം എടുക്കൂല പിന്നെ കിണറ്റീന്ന് വെള്ളം കോരി എടുക്കല ചെയ്യല് അതൊക്കെ നല്ല ബുദ്ധിമുട്ടന്നേ ഇവിടെ രണ്ട് കിണറുണ്ട് ഒരു കിണറ് മഴക്കാലത്ത് മ മാത്രം നമ്മള് ടാങ്കിലേക്ക് അടിക്കുള്ളൂ കാരണം ആ ക അങ്ങനത്തെ കിണറാണ് പുള്ളി പാറ പൊട്ടിട്ട് പോട്ടായിട്ടാ കയറ്റിയെ ആ മറ്റേ കിണറ് ഏത് കാലത്തും വെള്ളോണ്ടാവും അപ്പൊ വേനൽക്കാൽ മുന്നത്തെ കിണർക്കും വർഷ താഴത്ത് വല്യത്ത കിണർക്കും അപ്പ ആ കിണറ് നിറഞ്ഞനുസരിച്ചിട്ടാണ് കിണറും അടുക്കളയും കൂടി ചേർന്നിട്ടാണ് അപ്പ അടുക്കളേലെന്നും എ എപ്രതാൾ തൊടച്ചാലും നനവുണ്ടാവും ഒണങ്ങൂല നനവ് കാരണം ഒണങ്ങാൻ ടൈമ
ആ ഏ ഇവിടെ ഞങ്ങൾക്കൊരു കിണർ ഞ്ഞുള്ളൂ അയില് നല്ല വെള്ളം കുടി ഒരുപാട് കുടീന്
ഇവിടെ ഒന്ന് ഉണ്ടായിട്ടുള്ളൂ അത് ഈ വെള്ളം ഇല്ലാഴിച്ചിട് ബുദ്ധിമു ട്ടാരണം വേറെ കുട്ടികളാണ് അപ്പൊഴത്തേനും നമ്മളീ പടക്കം പൊട്ടിച്ചി പൊട്ടിക്കാണ്ട് പൊട്ടി ഞനൊക്കെ പൊട്ടിച്ചിട്ടോണ്ട് ആ പാറ പ്പം ശര്യായി ഇല്ല അപ്പൊ ആങ്ങനെ വെച്ച് ന്ദ്
ആ
ഇതുവരെ കണ്ണിൽ കൊണ്ടിട്ടൊന്നുമില്ല കൊണ്ടായിരിക്കട്ടെ ആ ഇവിടെ ഓവറ ആ ഓവറായോണ്ടേ നമുക്ക് ബുദ്ധിമുട്ടാണ് നല്ല എന്തെങ്കിലും ഇവിടെ കറണ്ട് പോയാലൊക്കെ നടക്കൂല്ല അധികംചെക്കന്മാര് പനിക്ക് പോണര് മദ്രസ ഉസ്താത്മാരൊക്കെയാണ് ഒലുക്കൊന്നും നടക്കൂല പുതുങ്ങ പെണ്ണുങ്ങളല്ല എല്ലാവർക്കും ഒന്നും അറിയണ്ടല്ലോ
അതെ പിന്നെ വേറെ ഭക്ഷണം കഴിച്ച അനെ
ആ തിന്നു ഇന്ന് രാത്രിക്കത്തേക്ക് ചിക്കൻ ഇണ്ടായില്ല. കഴിഞ്ഞു അപ്പൊ മുട്ട കൊടുന്നിട്ട് മുട്ട പൊരിച്ചതും ചോറും കറിയും മുട്ടാണ് ഇപ്പ പിന്നെ മീൻ ഇല്ലെങ്കിലും മുട്ട മുട്ട ഇല്ലെങ്കിൽ ചിക്ക് എങ്ങനെല്ല മുട്ട
ആ എന്തേലൊക്കൊന്നു വേണം അല്ലാതെ കഴിക്കാൻ കഴിയൂല
പിന്നെ പച്ചവായക്ക ഉപ്പേരിയു ണ്ടാവല്ലോ
ആ
അതും ഉച്ചക്കത്തെ മോരുകറി പിന്നെ ഇപ്പ പഴം കൂർന്നക്കണ് എന്നും ഓരോന്ന് കൊന്റലുണ്ട് ഇന്നിപ്പോ പഴത്താ കൊണ്ടക്കണ് മറ്റേ മ്യാ മാങ്ങ അല്ലെങ്കില് കുമ്പുട്ടിക്ക അന്തേലൊക്കെയിട്ട് വീഴും റോബസ്റ്റ് ഒക്കെ ആയിട്ടത് നേന്ത്രപ്പഴാണ് ഞാൻ
വീട്ടിലൊന്നും ൽ ല്ലാ തൊടൂല്ലാ
ഏയ് ഇവിടാ എന്താണ് ഈ മറ്റെ കിണർ കുത്തീട്ട് ആയിട്ട് മണ്ണൊക്കെ എടുത്ത് കാണ്ട് തൊടുക്കാട്ടത് എന്റെയാശ് തൊടുവില് എന്തുണ്ടാക്കിയാലും അത് ശ് ഉണ്ടാവണില്ല അയ് ആ അയിലുള്ള ത്തോടൂ ഒരു സപ്പോട്ട ഉണ്ട് ചക്കണ്ട് ഓമക്കായ ഉണ്ട് തെങ്ങുണ്ട് ഇതൊക്കെ തന്നേയുള്ളൂ പപ്പായ കറമച്ചിക്കായ
നിങ്ങള് ഇന്നലെപറഞ്ഞില്ലാരുന്നൊരു ഞാ
ഇപ്പൊ കർമ്മുച്ച്‌ന്നു പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവൂല അപ്പൊ നമ്മള് പപ്പായന്ന് പറയും അപ്പൊ ആ ഓരോ സ്ഥലത്ത് ഓരോന്നാലോ പറയാ
ഞങ്ങളവിടെ കർമൂസ പപ്പായ അങ്ങനെക്കെ തന്നെ പറയാ ഉം ആമ് കായർഞ്ഞാല് വേറെന്ത് ഞാൻ ഓമക്കായകേട്ടപ്പോ വേറെന്തോവാണ് യെസ്
കുൽച്ചകോണൊക്കെ പക്ഷെ ആ മണ്ണ്ള്ള കല്ല് മണ്ണല്ല ഈ അടിത്ത മണ്ണ് തറം ഉം പണിയും ആ അങ്ങനൊക്കെത്തമണ്ണാണല്ലോ അത എത്ര കുത്ത്യായലും സാനം പിടിക്കുന്നില്ല ഇങ്ങനെ കൊടു വെച്ച് വെച്ച് വെച്ച് ഇൻക്കുമ്മാക്കും മടത്ത് ക്ക്ണ് ഇൻ്റാടെ ഇന്റെ മ്മാക്ക് ഏറ്റുഷ്ടം വെപിൻ്റെ കൊറെ തെയ്യിണ്ട കച്ചറ മീപ്പീം കൂടി അപ്പൊ അതൊന്ന് കൊൻരും ഓരോ പ്രാവശ്യം കൊൻരും വന്ന് കുത്തും എവടെ ഒന്നോ എറ്റെ ഇണ്ടായിക്ണ് അതങ്ങട് വൽതാവണി ല് ഒന്നച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പളും ഒരേ വൽപ്പം തന്നെ അതൊക്കെ പാരും മുട്ട തോട കൊണ്ട് മി ൻ്റെവള്ളപ്പാരൊക്കെ ചെയ്യും പക്ഷെ ആ മണ്ണ് ണ്ടായതോണ്ടാണ് പണ്ടൊക്കെ നല്ല ഇണ്ടായിര്ന്ന് പിന്നെ ഈ മണ്ണ്മ്മ് പ്രശ്നം കാരണേ
ഇപ്പല്ല്യലെ ഉം ഞ ആ ഞങ്ങക്ക് പിന്നതൊക്കെണ്ട് ഏ
ക്ക്ന്ന കാരണം കൊണ്ട് അവ്ടെ കൊയപ്പല്ല
ആ ആ ആ ആ
എല്ലോട്ത്ത് പോ മണ്ണിൻ്റെ വ്യത്യാസമാണ് ഇവിടെ പണ്ടൊക്കെ നല്ല ഇണ്ടായിര്ന്ന് ആ ഞാന് ഒരു മാസ ഇവടെച്ചാ ഒരു മാസം ഇന്റൊടെണ് അങ്ങനെ നിക്കല് ഇപ്പൊ യ്ന് പെർന്നാൾക്ക് പെരുന്നാൾ ന്ന് ഒരാഴ്ച മുന്ന് പോയതാണ് പിന്നെ ഇന്റെ വാപ്പ പത്ത് കൊയ്ത്തു ക്ക് പ്പോവും അപ്പൊ ന്ന് പോണം മ്മൊറ്റക്കാണ് ഇപ്പിമ്മെനൊള്ളു രണ്ട കാക്കാരാണ് ഏയ് കുട്ട്യേളായിട്ടില്ല ഏ ഒരു കാക്ക മരിച്ചിരിക്ക്ണ് അപ്പൊ അയിൻ്റെ ശേഷം ഇമ്മാക്ക് ഫുൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ ക്കേനു‌‍
ആരാ മരിച്ചേ
ൻ്റെ അ് രണ്ടാമത്തെ കാക്ക
കാക്കെ എ പെട്ടെന്ന് മരിച്ചതാ
ഏ ആക്സിഡന്റ് പറ്റ്യതാ
ശെരി
ആകാണ്ട് ഇല്ലാതായ് അപ്പൊ പിന്നെ ഞാന് ആഴ്‌ചെലാഴ്ചെ പെരെ പോവുട്ടോ പോയിട്ട് രാത്രി വെരും
ആ അ ഏ ഏതായാലും ഉം ഞാൻ നാളെ പോണം വിചാരിക്കണ്ട് കേൾക്കത്തില്ല
ഈ മഴ ബന്താനാവിയിടു
ഇല്ലല്ലയാ ഇനിക്കും തന്നതി തീരെഷ്ടല്ല്യ പക്ഷെ മ്മ ഇങ്ങനെ വിളിക്കന്ന നാ ഇടക്ക് പോവലണ്ട് ഇന്ക്ക് പിന്നെ കുട്ടികൾക്ക്ള്ള
സ്കൂള് ആ അപ്പൊ ഇന്ന് ങ്ങക്ക് രണ്ടിടത്ത് നിൽക്കാലോ
ആ നിൽക്കുവൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോ നമുക്കൊരു മൂന്നാല് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ അങ്ങനല്ല ഞമ്മക്ക് നമ്മട ഇവിടെ തന്നെയാണെങ്കിൽ കാലം നിൽക്കാനും ഓര കാര്യങ്ങളൊക്കെ നോക്കാനും ഒന്നൂടി എളുപ്പം ആ പോവണംന്ന് ണ്ടെങ്കില് എത്രമാനം സാധനം പാക്ക്ചെയ്യണംന്ന് അറിയോ കുറേ സാ ആ ബാഗ് ബുക്ക്‌ യൂണിഫോം
കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ബൈക്കിൻ മേല് സ്കൂട്ടിയിൻ മേല് ഒക്കെ പോകുമ്പോ ബസ്സിന് പോകുമ്പോ ബസ്സിന് പോകുമ്പോ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ളു ബസ്സിന് വണ്ടിമേ പോകുമ്പോ പത്ത് മിനിറ്റ് മതി
ആ അപ്പൊ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഓട്ടോക്കനെപോകല് ഓട്ടോക്ക് പോവാണെങ്കിൽ ഒരു നൂറ് രൂപ
ഇവിടെ ഓട്ടോക്ക് ഇന്റെ പെര ഉള്ളേരിയാണ് ഞങ്ങള് ബസ് എറങ്ങി സ്റ്റാൻഡി പോയിട്ട് ഇറങ്ങിയന് പെരേക്കെ നടക്കണം നമ്മള് ഓട്ടോശക്ക് പോകുമ്പോ നമുക്ക് മൊതലായ് ഇരുന്നൂറുപ്യ കൊടുക്കണം ഉം അയി മാത്ര ഓട്ടം ഇല്ല ഉള്ളേരിയ ആയോണ്ടേ ഇത് ഉള്ള അത് ഉള്ളിലാണ് ടൌൺ ടൗൺക്ക് മാത്രേ മ്മക്ക് പകുതി പൈസാ ഉള്ളേര്ക്ക് എത്തുമ്പോ അവിടെ പൈസ കൂടും
അപ്പൊ അധികം സ്കൂട്ടിപ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോരും അങ്ങട്ട് പോകി ങ്ങോട്ട് പോരും പിന്നെ ഇന്ന അച്ച പഠിച്ചിരുന്ന് പിന്നെ ഓരോരുെതിങ്ങനെ പെ ഇങ്ങനെ ആക്സിഡന്റ് കാണുമ്പോളെക്കെ
ഒരു പേടിയല്ലേ ഇനിക്കെന്താണ് ഇനി ക്കറിയട്ടോ പക്ഷെ ഞ എടാ കുട്ടി വീയും എന്താന്നോ ഞാൻ ഇൻക്കറിയാം എന്റെ ഹസ്ബൻഡൊക്കെ പഠിപ്പിച്ചന്നന്നേ പോയത് വണ്ടിയിണ്ട് പക്ഷെ അയിമ്മേ റോട്ടിക്കൊക്കെ ഇറങ്ങാൻ പേടി ഞാൻ ലൈസ വേണ്ടി നോക്കിന് പക്ഷെ ഓ ഭയങ്കര പേടിയ റോട്ടിക്ക് ഇറങ്ങിയ ബസ്
ഇനി പേഡ്യോക്കെ മാറ്റണം കാരണം ഇന്റെ കസിൻസിന്റെ കാട്ടി ചെറിയ കുട്ട്യോള്ണ്ട് ഓനൊക്കെ വണ്ടി ഓ കാണണം
ആ ആ ആ അതന്നെ പേടിണ്ടായാ പിന്നെ കയ്യൂല ഓട്ടാനൊക്കെ കഴിയും ട്ടാനൊക്കെ
പറഞ്ഞോല നമ്മളെത്ര നോക്കി പോയിട്ടും കാര്യല്ലാ അമ്മളെ ബാക്കിലൊരു പഹ്യനെ സ്പോഡില് വരണ്ടോ അമ്മള് കയിഞ്ഞു ഞാനങ്ങ വല്ല നോക്കിട്ട് പോവല്ല എന്നാനും കാണാ വന്ന് മുട്ടണൊക്കെ എന്നാ ശരിട്ടോ
ഓക്കേ